അല്ലോ
ഇന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണ് മക്കളൊക്കെ പോയോ
ഓ മക്കള് പോയി
ആഹ്
മ്..
ഹെമ്മ ആ.. ഓരൊക്കെ പോയി കൊണ്ടാക്കി ഇപ്പങ്ങനെ ഓരോ ജോലി ചെയ്തൊണ്ട് നിക്കാണ്
മ്...
മക്കളൊക്കെ പോയിട്ടല്ലേ മ്മളെ എല്ലാ തും പ ജോല്യേളൊക്കെ തൊടങ്ങ്യ
അതെ എന്റെ മോന് പല്ലുവേദനേണ്
ഏ ചെറ് ചെറ്യേ മോനോ
ആഹ് അപ്പൊ രൺ മൂന്ന് ഡോക്ടറെ കാൺചീന്ന് അപ്പൊ ഓര് മര്ന്ന് തന്നീന് അത് രണ്ടീസം കയ്ഞ്ഞിട്ട് വെരിന്നർഞ്ഞു പൊത്തട്ച്ചു ഓലൊക്കെ കഴിഞ്ഞിങ്ങ് വന്ന് നിക്കാണ് ചെറ്യേ കുട്ടി അവളെ എണ്ണേച്ച് കെടത്തീക്ക്ണ്.
ആഹ് കുളിപ്പിക്കാനാവൂല്ലേ.
ആഹ്
എന്നും എ എണ്ണ തേക്കലുണ്ടോ.
ആഹ് പിന്നെന്തേ
ഉം ഛെ എത്രായി കുട്ടിക്ക്.
കുട്ടിക്ക് ന്നാലര മാസം.
ഉം ചെറ്യേ കുട്ട്യോണല്ലേ
ആ.. അതെ
ഡെലിവറി കഴിഞ്ഞിട്ട്. ഒക്കെ വീട്ട് തന്നെ ഏര്ന്നോ കെടന്നീന്ന്.
ആഹ് ആഹ് എന്റെ വീട്ടില് ഇവിടെ ആരുല്ലാ തുണിച്ചറേ അതുകൊണ്ട് അവിടെന്നു പ്രയായ ഉമ്മയാണ്
ഇപ്പം പിന്നൊക്കെ ഹോം കെയറ ആണല്ലേലെ പ്രസവിച്ച് കഴിഞ്ഞാല്.
അങ്ങോട്ട് പോവാനും താല്പര്യംല്ല കാഷൂ
ആഹ്
പിന്നെ ന്നെ
ഇപ്പം പൊതുവെ പൈസ ഉള്ളവലൊക്കെ ഹോം കെയർസിലാണല്ലോ പ്രസവം കഴിഞ്ഞല്.
മം.
വീട്ടിലുള്ളോർക്കും സുഖാണ് എനിക്ക് മൂന്ന് മക്കളാണ്.
ആ ഓ ഉം.
മക്കളൊക്കെ സ്കൂൾക്ക് പോയി ഇനിപ്പോ വൈകുന്നേരം ആണ് എല്ലാരും വേറൊള്ളു.
ആയിതെ.
അതോളം ഫ്രീ ആവും.
ആഹ്
പിന്നെ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് ആവ്പോത്തിനും. അപ്പൊ കഴിഞ് ഒന്ന് റസ്റ്റ് എട്കുംമൂകും മോനെ അംഗനവാടിക്കാണ് പോവലേ മോനെ കൊണ്ടരാനാവും.
ആഹ് അഹ് അതെ അതെ
അത് കഴിയുമ്പോകിന് പിന്നെ മോള് വരും അങ്ങനെ.
ആഹ്
വെറുതെഇരിക്കാല ടൈമ് ഒന്നും നമക്കും കിട്ടൂല.
അതെ അവിടെ മായണ്ടോ.
ഇവിടെ ഇന്ന് രാവിലെ ന്നല്ല മഴേർന്നു.
ഉം.
കുറച്ച് ഇന്നലെക്കെ നല്ല വെയിലേര്ന്നു.
ആഹ്
ഇന്ന് രാവിലെ ഇന്ന് രാവിലെ നല്ല മഴേര്ന്നു അപ്പ പിന്നെ ഉണന്നിട്ട് പിന്നെ അവിടെത്തന്നെ കെടന്ന്. അപ്പോ
ഇവിടെ മഴ കുറവാണ് ഇന്നലെ നല്ല മയേണ് ഇന്ന് മഴ കുറവാണ്. ഫ്രണ്ട്. കൊറച്ചൊക്കെ നശിച്ചു നെലെ ന്നല്ലമഴേയോണ്ട്. കുറച്ചൊക്കെ ഇതായി പോയി.
എന്താ എന്ത് കൃഷ്യയാ ങ്ങള് ഉണ്ടാക്കല്.
ഞൻ മത്തന്ണ്ട് പയറ്ണ്ട്. കൈപ്പങ്ങണ്ട്.
. ഈ ഇത് ങ്ങളിങ്ങനെ. എന്താ വിൽക്കാൻ വേണ്ടിട്ട്ണ്ടായിരുന്നാണോ അതോ നിങ്ങളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ടോ
വീട്ട്ത്തെ ആവശ്യത്തിന് വി ക്കാൻ വേണ്ടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചെറിയ മോളൊക്കെ ആയോണ്ടേ
ആഹ് ഇ കറ പടിച്ച് നോക്കി നടത്തലാരാണ്
ഹസ്ബന്റ് ഉണ്ട് ഹസ്ബന്ഡും ഞാനും മ്പാടന്നെ
ആഹ്
ഉ വളകെ പിനെ എന്താ ആട്ടും കാഷ്ട്ടക്കെ ഇടും
നിങ്ങൾക്ക് ഇണ്ടോ ആടൊക്കെ
ആടും കോയൊക്കെണ്ട്
ആഹ് അത് പിന്നെ വളത്തിനും വേറെ വഴി നോക്കണ്ടല്ലോ ല്ലേ
നോക്കി എന്തിനാ രാസവളോക്കെ ചേർക്കണേ
ആഹ് നല്ലത് കഴിക്കണെങ്കില് നമ്മള് നമ്മള് മണ്ണ്ക്ക് ഇറങ്ങിയാല് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം ഇല്ലെങ്കി പിന്നെ മരുന്നടിച്ചതും
അത്
കീടനാശിനി ഉപയോഗിച്ച് കഴീട്ടുള്ള കെമിക്കല് ആയിട്ടുള്ള സാധനം നമ്മള് കഴിക്കണം
ഉം
പൈസ കൊടുത്ത് പച്ചക്കറി വാങ്ങണം പോരാത്തതിന് അതി അതിൻറേറൽ ഉണ്ടാവുന്ന അസുഖങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഡോ ഡക്ട്രി കാണിക്കണം
അതെ
കുറച്ച് നമ്മൾ കുറച്ച് അധ്വാനിച്ചാലും നല്ല പച്ചക്കറി വീട്ടില് ഉണ്ടാക്കി കഴിഞ്ഞാല് അതന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം ആരോഗ്യത്തിന് നല്ലതാണ് ഞങ്ങളും ഇവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കലാണ് അത് ഈ കൊറോണന്റെ സമയത്താണ് നമ്മുക്ക് തുടങ്ങിയത്
ആ
വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് അന്ന് ജോലിയൊന്നുംഇല്ലോല്ലോ ആർക്കും അപ്പം ഒരു സമയം പോകാൻ വേണ്ടി ചെയ്തതായിരുന്നു പച്ചക്കറി പിന്നെ അതൊരു ശീലായി പിന്നെ ഇങ്ങനെ നമ്മുക്ക് ഇങ്ങനെ വിളവ് കിട്ടി തുടങ്ങുമ്പോള് നമ്മുക്കന്നെ താല്പര്യം കൂടുല്ലോ ആഹ് സന്തോഷം ആണല്ലോ ഇല്ല വിൽക്കാറൊന്നില്ല അങ്ങനെ വിൽ കാരണം വെച്ചാൽ നമ്മൾ വീട്ട് ക്ക് ആരെങ്കിലുംആവശ്യക്കാര് വരുവാണെങ്കി കൊടുക്കും അല്ലാതെ കടയ് കളിൽ കൊണ്ടെ പോയി കൊടുക്കാറൊന്നൂല്ല
ആഹ്
അങ്ങെനെ വീട്ടിൽന്ന് നമ്മള് ജൈവവളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാകുമ്പം ആരെങ്കിലും വന്ന് ഇങ്ങനെ
ആഹ് ആ ഇവിടെ അങ്ങനെ ഉമ്മ പണ്ടൊക്കെ മഞ്ഞളൊക്കെ ഉണ്ടാക്കീനെ കളച്ച് അത് പീങ്ങി ഉണക്കി ഇങ്ങോട്ട് പിന്നെ വീടുകളിലൊക്കെ കൊണ്ട് പോയി കൊടുക്കായിരുന്നു
ആഹ് മഞ്ഞൾ പൊടി ഉണ്ടാക്കാവുംല്ലേ
ആഹ് പൊടീണ്ടാക്കും അത്കളച്ചിട്ട് പിന്നത് പീങ്ങി വെയിലത്തിട്ട് നന്നായിട്ട് പൊടിപ്പിച്ച് പാക്കറ്റ്
ആഹ് പൊടിച്ച് പൊടിച്ച് ആഹ് ഈ പൊടിയായി കിട്ടാൻ നല്ല
ആഹ് നല്ല ബുദ്ധിമുട്ട് അവര് പ്രായണ്ട് അവർക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാ
ആഹ് അവരീ കിളക്കാനും ആഹ് ഒന്നും ഞങ്ങൾക്കൊന്നും അങ്ങനത്തതൊന്നുമില്ല ഈ പച്ചക്കറികൾ മാത്രം അല്ലാതെ അങ്ങനത്തെ ഞങ്ങൾ ചെയ്ത് നോക്കിട്ടില്ല
ഉം
അയിന് ഇങ്ങനെ വിത്ത് നമ്മള് വിത്ത് എന്താണ്? തയ്യ് വക്കലാണോ മഞ്ഞളൊക്കെ തയ്യാ
അല്ല അല്ല അതിന്റെ വിത്തൊക്കെയ വിത്ത്മാരികത്തെ അതിന്റെ നമ്മ ഉമ്മണ്ടാവും
ആഹ ആ
ഇവിടെപാടണ്ട് ന്ന് പാടൊക്കെണ്ട് ഉമ്മ പായെ കഥകളൊക്കെ പറയും അങ്ങനെ ചോറൊക്കെ ണ്ടാവുമ്പോ അന്നത്തെ ല ഓല ഓല കാലം പറിം അന്നൊക്ക ബുദ്ധി മുട്ടേനി നെല്ലെക്കെ നെല്ല് കൊറച്ച് തരും ന്നിട്ട് അതൊണ്ടാണ് അവര് ഭക്ഷണം ഉണ്ടാക്കുന്നത് മാക്ക് മക്കൾക്ക് കൊടുക്കും ന്നിട്ടതില് ബാക്കി അല്പ്പ കഞ്ഞിന്റെ വെള്ളെ ണ്ടാകൊള്ളൂ
ആ പണ്ടൊക്ക നല്ലോം കഷ്ടപ്പെട്ട് ട്ടാണല്ലോ വളർന്നത് ഇപ്പോ പഴയ ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്ക്ണത് കാണുമ്പോൾ ഓൽക്ക് സങ്കടേം ദേഷ്യക്കെ വരും
ആഹ് അതാണ്െ അതെ
ഉവ്വ്
മക്കകൊന്നും പറ്റൂലല്ലോ ഇപ്പൊ പൊറ അവിട്ക്ക് നോക്കല്ലേ വാണ്ടേ
ആഹ അഅ് ശരിയ ഇ ഇമ്മക്കെ ഭക്ഷണം വേസ്റ്റ് ആക്കിയാൽ നമ്മള് വലിയൊരിം കുട്ടികളൊക്കെ വഴക്കുപറയും കാരണം ഓല് ഓലങ്ങനെയല്ലേ ജീവിിച്ചു വളർന്നത്
അതെ അവര് അങ്ങനെ ബുദ്ധിമുട്ടില് കയിഞ് പോന്നതാണ്
ആഹ നമ്മുക്ക് അതിന്റെൊന്നും വില അറിയില്ലല്ലോ
ഉഓ നമുക്കിപ്പോ ഒരു നേരം നമുക്ക് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ നമ്മൾ പുറത്ത് പോയ വിട്ട് വാങ്ങിക്കൊണ്ടരാ
എന്ന്
വീട്ടില്ണ്ടാക്കിയ ഭക്ഷണ മക്കൾക്ക് വേണ്ടന്ന് പറഞ്ഞാല് അപ്പം മക്കളേം കൊണ്ട് പോയി വാങ്ങിിക്കൊടുക്ക ബുദ്ധിമുട്ടറിയില്ലല്ലോ
ഇവിടത്തമ്മക്ക് നെല്ല് കൊയ്യാൻ പോകും ഇങ്ങട്ട് നെല്ല് കൊയ്ത് ചെറിയ മക്കളണ്ട് അവരേം കൊണ്ട്ു പോയി ഇങ്ങ ബുദ്ധിമുട്ട് വെയിലോകാരം ങ്ങോട്ട് അവിടെ നാടൻ പാട്ടൊക്കെ പാടി അങ്ങനെയാണല്ലോ എന്നട്ട് പിന്നെ കൊറച്ച് അതിൽന്ന് തരും അത് ട്താനാണ് അവരിവിടെ ഭക്ഷണണ്ടാക്കി അന്നൊക്കെ കൊറേ മക്കളുആണ്
നെല്ല് കൊയ്യുന്നതിൻ്റെ കൂലിയായിട്ടാവുല്ലേ ഈ
ആഹ അതെ അതെ അതെ അതെ ഉ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഓ ഒമ്പത് മക്കളുണ്ട്! അവരൊക്കെ ഈ കൊറെേ വള്ളത്തിലാണ് വെക്കും അവർക്ക് ആദ്യം കൊടുത്തിട്ട് ചെൽപ്പോ ഉമ്മാക്ക് ഒന്നുണ്ടാവൂല്ലോ ലൊ
ഉം പാവങ്ങളാണ്
ആഹ
ന്നിട്ട് അവരെ ബുദ്ധിമുട്ട് എന്തെങ്കിലും അമ്മോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുല്ല
മനസ്സിലാവൂല
നമ്മൾ അങ്ങനെ ഒന്നും അനുഭവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്
അതെ നമ്മളെ മക്കൾക്കൊന്നും തീരെ അറിയില്ല
ഇല്ല നമ്മക്കക്കുന്ന അങ്ങന കുറിച്ച് അങ്ങനത്തെ നെല്ല് എന്താണ് പോലും.. അറില്ലല്ലോ ഈ അരി എങ്ങനെ ഉണ്ടാവണെന്നോ അങ്ങനത്തൊന്നും മക്കൾക് അറിയില്ല
പിന്നെ
ഞ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പിന്നെ ന നെൽപ്പാടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ. നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ
ഞങ്ങ ഇവിടെ മ ബേക്കിൽ നല്ല മനോഹരാണ് കാണാന്
ആണോ
അതെ
തോട് അങ്ങനെയൊക്കെ ഉണ്ടാവൂല്ലേ
അതെ
എങ്ങനെ ഈ വെള്ളം കയറുന്ന സ്ഥലാണോ
ആഹ നല്ല മഴയാണെങ്കിൽ കയറും
ആഹ ഈ നമ്മള ഈ വെള്ളപ്പൊക്ക ഉണ്ടായിരുന്ന ആ കാലത്ത്..
ഓ നല്ല മഴായിനു ആകെ ബുദ്ധിമുട്ടായിനു ഉം മക്കൾക്ക് അതൊരു രസമായിരുന്നു അവര് തോട്ടിലൊക്കെ പോകാറുണ്ട് മീന.. പിടിക്ക ഈ ടൈമിലൊക്കെ
ആഹ ഏ വളർത്താനോ അതോ കഴിക്കാനോ
വെറുതല എന്ത കിണറ്റിക്കൊക്കെ ഇടും
ആ ചെറിയ മീന ആവൂല്ലേ ഈ കഴി കഴിക്കാൻ പറ്റണ് അത്ര വലുതായിട്ട് വലുതാവാത്തതാത് ആകും ലൈ മീൻ
ആ പൈതൽ
ഇങ്ങട്ട് മോള് മോളെ കുളിപ്പിച്ചോ
ആ കുളി പ്പിച്ചു
ആഹ ഇനിപ്പോ ഉറങ്ങാവൂലേ
ആ ഉറങ്ങണ് നിങ്ങള ജോലിയൊക്കെ തീർന്നോ
ഇങ്ങനെ ഓരോന്നായി വരുന്നുണ്ട്
ഉം
തിപ്പോ ഇപ്പൊ കഴിയും പിന്നെ കുറച്ച നേരം വെറുതെ ഇരിക
അതെ ഭക്ഷണംന്നും കൊടുക്കാനായിട്ട് ട്ടില്ല മോൾക്ക് ആറു മാസം ആവണ്ടേ
ആതെ എന്നാ ശരി..
ഓക്കെ ഓകെ